ഹലോ ഹലോ
ആ ആഹകേക്കണില്ലേ ആ ആ നല്ല
എന്താ നല്ലേ വിശേഷങ്ങൾ പോണ്. ഇല്ലേ കഴിഞ്ഞിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ടൊള്ളു തുടങ്ങിട്ടള്ളൂ ഇടക്കൽ ഇല്ല ആയിട്ടില്ല മക്കള് പോയി ഇപ്പൊ തുടങ്ങാണ്
ഏ ഏതായാലും ഓലിയക്കെ എത്രയ പഠിക്ക
ല്ലേ ഉ ഒരാള് മൂന്നിലാണ് വല്യയാള് മൂന്നിലാണ് ആൺകുട്ടിയാണ്. മറ്റാള് യു കെ ജി ആണ്
ഏയ യു കെ ജി ക്ക് പോവാനായോ ടൈം ആയോ. ഉം
ടൈം ഓലെ ലെ നാലര ആവും ഫസ്റ്റ് ട്രിപ്പ് വരാന്. ഫസ്റ്റ് ട്രിപ്പിലാണ് ചെറിയ മോള് വരിക. പിന്നെ സെക്കൻഡ്രറിപ്പഞ്ചേകാൽ അഞ്ചരെക്കാവും
ഏഹ്
ഇവിടെ കുറച്ച് ദൂരാണെ നല്ലദൂരാ ഉം അതുകൊണ്ടാണ് ആഹ് അല്ലല്ല മറ്റേ ഏ ഇതാണ് ഒരു സുമോ പോലത്തെ വണ്ടിയാണ്
ആആആ ഉഹ്മ് ചായ കുടിച്ചില്ലേ ഏ എന്തേ ചായക്ക് ഏ എത്തേ ചായക്ക്
പുട്ട് പുട്ടും ചിക്കൻ കറിയായിരുന്നു ഇന്ന്
ആ ഇവിടെ ഇന്ന് ഓട്ടടേം പിന്നേ
അതെ ആഹ് ഞാൻ ഓട്ടടോട്ട എന്താ ആണ് നേരാവില്ല സോഫ്റ്റാവില്ല ഭയങ്കര ഉറപ്പുള്ള പോലെ തോന്നും
ഇന്റെ അടിയാരാ അമ്മച്ചി ചുടല് ആഹ് ഞാൻ ചുട്ടാ കട്ടിയായി വരും മാവ് ശരി ക്കണ്ട് റെഡിയാവുല്ല
ക്കലേ
അമ്മച്ചൻ ചൂടും ഞാൻ ഞാൻ അട് ഇണ്ടാക്കാറിയാ പക്ഷെ ഞാ വാർന്നാ റെഡിയാവുല്ല ആ വാർന്നാൽ വാർന്നാൽ കട്ടിയാവും
ഇപ്പൊ ബലുള്ള പോലെയാണ് എന്റെ ഇണ്ടാവല്
ആഹ് ഇമ്മച്ചോക്കെണ്ടാക്കുമ്പ നല്ല സോഫ്റ്റാ അതെന്നെയായിമ്മാക്ക് ആഹ ആഹ് ഇഞാൻ ണ്ടാക്കുമ്പം റെഡിയാവ്ണില്ല ഉമ്മച്ചീണ്ടാക്കുമ്പോ നല്ല സുഖാണ് അപ്പഞാൻ പിന്നടു ഏ ഹഹഹഹ അപ്പഞാൻ അടുത്ത്ക്ക് ചെല്ലി
ആ ആഹ് അതെന്നെ നമ്മള് ഇണ്ടാക്കിയത് ശരിയായില്ലന്നുണ്ടെങ്കി നമുക്ക് അതിന് തീരൊരു താല്പര്യണ്ടാവില്ലല്ലോല്ലെ ഉം അതന്നെ അതുപോലെയാണ് ഞാൻ ഓട്ടടണ്ടാക്കാറില്ലപ്പൊ രണ്ട്പ്രാവശ്യായിട്ടാ ഇണ്ടാക്കി നോക്കിയെ അതിന്നും ശരിയായില്ല അപ്പൊ പിന്നെ ഇണ്ടാക്ക എനിക്കീ എന്താ രാവിലത്തെ ഫുഡിങ്ങനെ മാറ്റി മാറ്റി മാറ്റി റ്റിണ്ടാക്കാൻ തോന്നും എന്നും ഒന്നന്നായാലൊരിഷ്ടല്ല എന്നും മാറ്റി മാറ്റി ആ വെറൈറ്റി ആക്കാൻ തോന്നും എപ്പളും അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണിങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടേ പക്ഷെ അത് ശെരിയാവണേ ഇല്ല
ഏ ഞാന ബാക്കിള്ളതൊക്കെ നോക്കും ഉണ്ടാക്കും ദോ ശയും ഒക്കെ അ അ ഞാൻ കൂട്ടേല്ല അമ്മച്ചി കൂട്ടിക്കല് ഹിഹിഹിഹി ഹിഹിഹിഹി ആ എന്ക്ക് ഇങ്ങനെരു ചുറ്റ്ണതും പര അങ്ങനത്തൊക്കെ ചെയ്യുള്ളൂ ക്കെഉമ്മച്ചിയാ ഉം നിങ്ങള്ത് എവിടെയാ സ്ഥലം
എന്താ ഹിഹിഹി അതന്നെ ഇഡ്ലി ആക്കിയാ മതി ഹിഹിഹി ഇഡലി പിന്നെ ആ ഒരു ഷേപ്പിലന്നല്ലേ വരോള്ളൂ ജസ്റ്റ് വാറ് ഉം വാർന്നെടുത്താ മതിയല്ലോ ഇവിടെ ദോശയും ഇഡലിയൊക്കെ മക്കക്ക് ഭയങ്കര ഇഷ്ടാണ് ഇടക്കെടക്ക്ണ്ടാക്കും ഉം ചട്നി ചട്നി ഏഹ് അധികം വല്യ താല്പര്യല്ല എന്നാലും ഞാൻ തക്കാളിയും ഇഞ്ചിയൊക്കെട്ടിട്ട് ണ്ടാക്കിയാല് കൊഴപ്പല്ലാതെ കഴിക്കും ഉം തക്കാളി കെട്ട ഒരു ടേസ്റ്റ് ആണ് ചെറിയൊരു പുളി ടേസ്റ്റ് ഒക്കെ വരുമ്പൊളേ
ആഹ് എങ്ങനെ പീ പീഞ്ഞാണ്ടോ
അങ്ങനെ പച്ചക്ക് അരക്ക ന്നിട്ട് ആഹ് ആഹ് പച്ചമൊളകൊക്ക ട്ട്ങ്ങാണ്ട് എന്ത തേങ്ങയില് ട്ട് അരക്ക്‌ണ പോലെ പച്ചക്ക്‌ ത ക്കളിയ്മ് ഉം ഇഞ്ചിം ഒരു ചെറിയൊരു ഇഞ്ചി പൊടി മത് മതി അതും കൂടി ഇട്ടിട്ട് അരച്ചാലൊര് ടേസ്റ്റ് ആണ് കറിവേപ്പില ആക്ക്‌ ട്ട്ട്ട്
ഏ ഇ സാദ ത്ണ്ടല്ലോ നമ്മൾ തക്കാള്യൊക്ക വേവിച്ചാണ്ട് ണ്ടാക്കല്ലോ
അത് കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ ഞാനി ടെ ഒരു ചെയ്തൊക്കി രസണ് ല്ലേ അത് ക്ഷെ അതിനാത്ത് ങ്ങനെ പണിയാണ് ഇത് റിസ്കി ല്ല നമക്ക് വേഗ തേങ്ങക്ക ഇട്ട്ങ്ങാണ്ട് അരച്ചിങ്ങാണ്ട്
ആ ആഹ് ആ ആ ആഅല്ല സുഖാണല്ലോ ലേ ഉം ഞാൻണ്ടാക് ക്കിട്ടില്ല ക്കണം ന്നാല് ഉം അല്ല ന്നി ഉച്ചത്തെക്കൊക്ക ന്താ
ഉച്ചക്ക് എന്താ ചോറ്ണ്ട് ക്കൾ പോവായോണ്ടേ ചോറൊന്നും കഴിയ്യ്ണ്ല്ല ആഹ് ഞാന് ഞാനെന്നല്ലേ ള്ളൂ കൈ കാന് അപ്പ പിന്നെ ഉച്ചക്കത്തെ ഇണ്ട് അല്ല ഇന്നല ന്നൽത്തത്ണ്ട് അപ്പൊ പിന്നെ കഴിഞ്ഞിട്ടാണ് വെക്കാന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഈ ഫുഡ്ഡ് വെസ് റ്റെയ്യ്ണെ തീരെ ഇശ്ടല്ല ഞാന് നിക്ക് ഭയങ്ക ബുദ്ധിമു ട്ടാണ് ഗതികേടാണ് ഞാന് തലേന്നത്തൊക്കെ ണ്ടെങ്കി പിന്നെ അതന്നെ കഴിച്ചോളു ഉം ഉം കളയാതിര്ക്ക്‌ന്ന തിന് വേണ്ടിയിട്ട്
ആഹ് ആഹ് ആഹ് എ എപ്പളാ പണി
പണി ചെലപ്പോ നേരം വെയ് കും ന്നലെ ബാങ്ക് കൊടുത്ത കടക്കുമ്പളൊക്കെ അ കടു ക്കുമ്പോത്തിന് കയ്യും ബാങ്ക് കൊടുക്കുമ്പോത്തിന്
ആ
ശൈൻ ആ അങ്ങനക്ക ആ വെറുതെ ആ ചെൽപ്പോ ഫോൺൽ ഓക്കിട്ടും നോക്ക മ ന്നട്ടെ അങ്ങനെ വെറുതേ നേരം വൈകും ചെൽപ്പോ ബോറടി ക്കവും ഇങ്ങനെ എന്നു ഈ ചെയ്യ്ണെന്നെ ചെയ്ത് ചെയ്ത് ബോറടിക്കും അപ്പൊ ഒന്ന് ജസ്റ്റ് ഉം ആരുണ്ടാവ അലക്കത്തൊക്കെ ഇണ്ട് ഓൾക്കും ഓളതായിട്ട്ള്ള ജോലിയള് ഉണ്ടാവൂലേ ഓള് വർത്താൻ പർഞ്ഞിര്ക്ക ന്നാതന്നെങ്ങള് വർത്താൻ പർഞ്ഞ്ട്ടൊക്ക നേര കയ്യു ഇന്റെരു എന്താ വൈബിള്ള ആളെഞ്ഞേണ് എ എടുത് അപ്പർത്ത്ള്ളത് തൊട്ടട്ത്തെന്നെ ആ അപ്പൊ അങ്ങനെയും കൊറേ നേരം പോവും
ആ ഏ ങ്ങള്ന്താ പഠിച്ചിനിയേ ങ്ങ ജോലിക്കോവ്ണ്ടോ
ജോലിക്കൊന്നും പോവ്ന്നില്ല ഞാന്പ്പോ എന്താ കമ്പ്യൂട്ടർ കോഴ്സെയ്യ്ണ്ട്
ഏ എവ്ടെ
ത്തന്റെ കീയിലാണ് വ്ടെ പെര്ന്തൽമണ്ണ
ആഹ് ആഹ് അത് കേട്ട്ണ് ഉം അതെങ്ങനെ
എ എന്താ കൊഴപ്പല്ല ഞാൻ രണ്ട് മൂന്ന് ക്ലാസ്സിനേ പോയിട്ടുള്ളു
ഏ അഎങ്ങനെ ഓൺലൈനായ്ട്ടോ അല്ലേ അവിടെ പോയണ്ടോ
ട്ടന്നെ
ആ ആ എപ്പളാ കൈയ്യ
അത് ഒരു ദിവസം മുഴുവനായിട്ട് ഇരിക്കണ് ഞാൻ ചെയ്യ്ണത് നമുക്ക് ഇഷ്ടള്ള പോലെ ഇരിക് ക്ക വിടെ ക്ലാസിന് ആ സാധാര്ണ മൂന്ന് ദിവസം ഒന്നര മണിക്കൂർ വെച്ചിട്ടാണ് പക്ഷെ ഞാനും ഒരു ദിവസ മുഴുവനായിട്ട് ഒരാഴ്ചത്തെ ഗ്ലാസ്സ് ഒരുമിച്ചാണ്ട്ട് എടുക്കല ആ ആ മക്കള് എന്തെയ്ന്ന് ആ ആ നമുക്ക് ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യാം ആ ഈ ബില്ലിങ്ങില് ആ ബില്ലിങ്ങിലെ ചെറിയ അക്കൗണ്ടന്റ് ആയിട്ടൊക്കെ കേറാം ഉം അങ്ങനെ ഒരു കോഴ്സ്ആണ് ഞാൻ എടുത്തെ എങ്ങനെ
നിങ്ങളവിട
അല്ല ഇവിടുന്ന് എന്താ ഒരു താത്തേയും കൂടി ഉള്ളൂ
ഏ അപ്പൊ നിങ്ങളൊപ്പം പോരആക്കാരോ ഏ
പിന്നെന്താ വെറുതെ മുഷിഞ്ഞ് വീട്ടിലിരിക്കണ്ടല്ലോന്ന് വിചാരി ച്ച്ട്ടെന്
ആ അല്ലേല്ലേ
മടത്തു ഇങ്ങനെ പോ വീട്ടില് ഇരുന്ന് ഇരുന്ന് ഒരു ചടപ്പാണ് മക്കള് പോയിക്കഴിഞ്ഞാല്
പിന്ന ഒറ്റകേര്
പിന്നാ
ഉം
അങ്ങനെ എന്തെങ്കിലൊക്കെ നോക്കി കഴിഞ്ഞാ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക്ള്ള ക്യാഷ് സമ്പാദിക്കാലോ പൈസ ഉണ്ടാക്കാലോ ഒരാളോട് പൈസ ചോദിക്കാനും കൈയിട്ടാനും നിക്കണ്ടല്ലോ ഉം നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവല്ലോ എത്രേലും
ആ അണ്ട് ആ അയ്നൊക്കെ നല്ലതാ
പിന്നെ എന്തൊക്കെയ വിശേഷം അവിടെ അപ്പൊ ഫുഡ് ഉണ്ടാക്കലൊക്കെ കുറവാണ് ആള്
കുറചൊക്കെ
എന്നിട്ട് ഉം ഞാനും ആദ്യ അങ്ങനെ ന്നതന്നാരുന്ന് ട്ടോ ഞാപ്പളാണ് ഫുഡ്ക്കെ എല്ലാം ഉണ്ടാക്കല് തുടങ്ങിയെ അവിടെ മക്ക് ക്ക് മ്മന്നെ ഇണ്ടാക്കണം ഉപ്പാക്കും അതേ മ്മന്നെ ഉണ്ടാക്കണം അപ്പൊ അങ്ങനെ മ്മന്നേര്ന്ന് ഉണ്ടാക്കിന്നൊക്കെ ഇപ്പളാണ് ഞാൻ സ്പെഷ്യൽ ഫുഡുകളൊക്കെ പഠിച്ചത് ഉം ഉം ഉണ്ടാക്കാൻ തുടങ്ങിയത് ഒറ്റക്ക് വെച്ച് തുടങ്ങിയത് ഇപ്പോ കുറച്ച് ജാലായിട്ടുള്ളൂ ഇപ്പൊ ഏകദേശം എല്ലാം ചെയ്യൂട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബ് ഉണ്ടാവോണ്ട് എല്ല ഉം കൊഴപ്പല്ലാതെ
ഉം ഉം ഏഹ് ക്കെന്ത്മാണ് കേത് അത് അടിച്ച് വെക്കാരൂന്നില്ലല്ലേ ഉം പ്പ എന്തൊക്കെയ എന്താ കീ വെറൈറ്റിയണ്ട്
കീ പറഞാല് നമ്മുടെ ഈ സ്പെഷ്യൽ ഫുഡുകള് ദം ബിരിയാണി എന്താ പിന്നെ ചിക്കൻ ചില്ലി ആ മന്തിയൊക്കെ ഇണ്ടാക്കി ച്ചി ഈ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉം ഏഹ് സുർബിയാനി ഉണ്ട് ഉം ഉം
ആക്കെ നല്ല രസാ
യെണ് കുഴപ്പില്ല
ഉം
പിന്നെ ഇന്നലെ ഞാനൊരു ഇത്ണ്ടാക്കി പിന്നെ നമ്മുടെ ലോങ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ അതിന്റെ വീഡിയോ കണ്ടീണോ ആ ഉം നല്ല ടേസ്റ്റ് ഉണ്ട് സാനം ഇണ്ടാക്കിയത് ആ നല്ല രസണ്ട് അത് മ് എന്താ നമ്മുടെ കെങ് കിഴങ്ങ് ഉരുളക്കിഴങ്ങ് താ വേവിച്ചിട്ട് പിന്നെ കുക്കറിലെട്ട് വേവിച്ചിട്ട് ട്ട് നല്ലോണ്ണം ഒടച്ചിട്ട് അതിക്ക് കോൺഫ്ലവറും പിന്നെ ഒറിഗാനോയും പിന്നെ എന്താ ചിക്കൻ മസാലടെ പിന്നെ ഏ ന്താ മല്ലിച്ചപ്പിടാ അതൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലക്കെ ക ട്ട് ചെയ്തിടണം ചെറുതായിട്ടു കട്ട്‌ ചെയ്തിട്ട് ഇട്ടിട്ട് കുഴച്ച് എ നല്ല മാവിന്റെ രൂപത്തിലാക്കാലോ റോളാക്കിയെടുക്കും ഉരുൾ ഉരുളാക്കി എടുത്തിട്ട് പിന്നെ എന്തോ നമ്മുടെ സാധാരണ കവറിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ ഒക്കെ ഇട്ടി വെച്ചിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് കൊറച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തിടെക്കുക കട്ടിക്കന്നെ പരത്തിയെടുക്ക അങ്ങനെ നല്ല ഷേപ്പ് പ്പാക്കിട്ട് ചതുരത്തിൽ ആക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക എന്നിട്ട് അത് ഫ്രീസറിൽ വെക്കുക ഫ്രീസറിൽ വെച്ചി ട്ട് എന്താ കൊറച്ചു നേരം വെച്ചിട്ടൊരു ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചാ മതി എന്നാൽ തന്നെ ഫ്രീസ് ആയി കിട്ടും ഇന്നട്ട് ട്ട് ആ ആ എന്നിട്ട് പിന്നെ നമ്മള് അത് കട്ട് ചെയ്ത് ട്ട് പൊരിച്ചെടുക്കുക ഫ്രൈ പാനിൽ പൊരിച്ചെടുക്കുക കാരണം അത് വലിപ്പള്ള സാധ സാധാ കൊണ്ട് കുറച്ചു വല്യ പരന്ന പാത്രത്തില് പൊരിച്ചെടുക്കണം അങ്ങനെ ഉം ഉം ഉം വലിയറിസ്ക് ല്ലാ എന്നാലും അത് കട്ട് ചെയ്തിങ്ങാണ്ട് ഇങ്ങനെ നമ്മള് ച ട്ടീയിലേക്ക് ഇടുമ്പൊളൊക്കെ കൊറച്ചൊരു ആ പൊ
ആ ന്നാ ആ ന്നാ വെക്കല്ലേ
ആ ഓക്കെ
ഉം എന്നാ ശരിട്ടോ കോളാ